ഹലോ
ആ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ചായ കുടിച്ചോ
എട്ടരയ്പോ ചായുട്ച്ച്
ആഹ് ഇപ്പ സമയെത്രായി ഒമ്പതര ആവനായില്ലേ
മ് മക്കളൊക്കെ സ്കൂളിപോയി
മൂന്ന് മക്കളുണ്ട്
ആ ഏടെ സ്കൂളാ
തൊട്ട തന്ന
ആ എന്താ ചായക്ക്
ചായക്ക് ദോശ ഉരുളക്കേ കറി
ഓക്കെ പിന്നെ ആഹ കഴിഞ്ഞു കഴിഞ്ഞു എനക്ക് ന്ക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുണ്ട്
ആ ആ ചെറിയ കുഞ്ഞാ കുഞ്ഞ ആ ആഹ എനിക്കുണ്ട് രണ്ട് കാല് രണ്ടര ആവാൻ പോണ്
ആ ഓക്കെ ബർത്ത് ഡേക്ക് സലിബ്രേറ്റ്
ഏ അങ്ങനെയൊന്നുമില്ല
മ് മ്
കേക്കക്ക മുർച്ചു അങ്ങനെ
വീട്ടില് കൊറെേ ആളുണ്ടാ
എങ്ങനെ
വീട്ടില് കൊറെേ ആളുണ്ടാ
ഇല്ല ഇല്ല മക്കളും ഞാനും
ഓക്കേ ട്രിപ്പൊക്കെ പോലെുണ്ടോ
ട്രിപ്പ് ഒക്കെ പോലെ കുറവാ പോകു ഒന്നും ഇഷ്ടല്ല ആദ്യൊക്കെ കൊണ്ടുപോയിരുന്നു ഇപ്പഴൊന്നും അങ്ങനെ കൊണ്ടുപോവലേ പോക എപ്പോഴെങ്കിലൊക്കെ അല്ലാതെ എപ്പോഴും ഇങ്ങനെ പോകുന്നില്ല
മ് ഒരു മാസൽ ഒരിക്കെങ്കിലും പോവോ
മ് അങ്ങനെയൊന്നുല്ല വർഷത്തിലരിക്ക
അങ്ങനെ യാത്ര പോകുന്ന ആളൊന്നുല്ല വെറതെന്തിനാ കാശ് ചെലവഴിക്കണുന്നത് എന്തോരം കാശോ ആവശ്യമുള്ളവലണ്ട് അവർക്ക് കൊടുത്ത്കൂടന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് പറയാ അങ്ങനെയൊക്കെ കൊടുക്കും കാശ് ബുദ്ധിമുട്ടുള്ളവരൊക്കെ സഹായിക്കും
ഉം അപ്പൊ നിങ്ങളും പോ ല്ലേ
ഉം ല ഇല്ലല്ല പിന്നെ എല്ലാരും ഫാമിലി എപ്പോഴൊക്കെ പോവും ഫാമിലി ആയിട്ടൊക്കെ പോകവും വർഷത്തി ഒരു ടൂറൊക്കെ എല്ലാവരും ഒന്നിച്ചൊക്കെ പക്ഷെ അതില് ഞാന്ും പോവാ എപ്പോയെങ്കിലുംകെ പോവും ഞാന് പോകുമ്പോ എക്ക് കുഞ്ഞ് അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ അങ്ങനെ പോവുക ഗർവിണി യായിരിക്കുമ്പോ പ്പാ എ അങ്ങനക്കാവുമ്പോ ഉ പോവാൻ പറ്റാത്ത പോയി ഇട്ടുണ്ട് ഒറെേ പ്രാവശ്യൊക്കെ പോയിട്ടുണ്ട് ട്ടാ അതില് മിക്കവാറും ഇപ്പൊ ലാസ്റ്റ് പോയത് ഇവിടെ മൂന്നാറ്
ആ ആ ആടെ താമസിച്ചോ പോ
ഏഹ അത് ഇപ്പോഴൊന്നല്ല ഒന്നര വർഷം മുമ്പോ കൊറയായിപ്പൊ ആ പിന്നെ തിരുവനന്ത ദൂരത്തു പോയിട്ടുണ്ട് ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷം പോയി റ്റ് ഇ എന്താ ആ സൂ കാണാൻ പോയി
ഉം പത്മനാഭസ്വാമി ക്ഷേത്രം
അതിന്റെയൊക്കെ അവിടെ
ഉ
ആ ഒരു ദിവസം പോയി ട്രെയിൻ പോയത്
ആ
ഇവിടെ നല്ല മഴ വരുന്നിടണ്ടുട്ടോ ഇരുട്ട് കുത്തി മ് ഇണ്ട്ല്ലേ മ് ഇതുവരെ നല്ല വെളിച്ചുണ്ടായി ഞാൻ വിചാരിച്ച തുണിയളൊക്കെ വെയിലത്തിട ന്നൊക്കേ വിചാരിച്ചു അപ്പോകുമ്പ തേ വര്ന്നു എരട്ടിക്കരറ്റ് ൻക്കോന്ന്ണു നല്ല കാറ്റു മഴയൊക്കേണ്ടോന്ന്ണു ഇന്ന് ഉമ്
സ്ഥലത്ത് ഇത് റെഡ് അലേർട്ട് ആണല്ലോ
ആഹ് അതെ ആഹ് അതന്നെ രാത് ക്കെ കരണ്ട് പോയീന്ന് തോന്നുന്നു രാവിലെണീച്ച് ഇപ്പ കരണ്ട് ഒന്നും ഉണ്ടായില്ല പിന്നെ വന്നിട്ട് കൊറച്ച് സമയം മൂന്ന് ബെഡ്‌റൂം
ഉമ് ആയിക്കോട്ടെ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തൊടങ്ങിയാ
ഉമ് ഹം ചോറ് ഞാ സ്റ്റവു വ വച്ചിട്ടുണ്ട്
ഉമ്
ഇന്നലത്തെ ചോറും കൊറച്ച് ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ എടു ആ ഗ്യാസുമേ തനെയാണ് വർ കൊന്നു വറഗൊക്കെ മഴ ഇയ്തില്ലേ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ പറമ്പിൽന്നൊക്കെ പെറുക്കിട്ടൊക്കെ ഞാൻ കത്തിക്കും ചോറും കുടിവെളൊക്കെ ഞാൻ വെക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് പക്ഷെ ഇപ്പൊ മഴ പെയ്തപ്പൊ ഞാ വെർഗ എടുത്ത് വെച്ചത് ഇട്ടൂല്ല വാങ്ങിച്ചിട്ടൂല്ല സ്റ്റവ് മ പത്തനക്കും എങ്ങനെ അയാ ലും വെറുക് ആണെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടേ
ഓ അടെസ അ നിങ്ങളെ വളപ്പിലൊന്നും
ങേ അവിടെ ഒത്തി ഓലി മള് ല്ല അങ്ങനെ ചെറ് ചെറിയ വെറക് അങ്ങനെക്കെ ഇണ്ട് ശ് പെറുക്കിടുക്കാനൊക്കെ അങ്ങനെക്കെ ഉള്ളോ
ആഹ് ഗ്യാസിനൊകെ നല്ല വേല
മ്‌ ഹ് അത് സ ചൗ മത്തനെ നിങ്ങനെ
ഉമ് ഇരുപത്തൊന്ന് ഇരുപത്തൊൻമ്പത് രൂപ കിടക്ക കൂടി
ഉമ് ഉമ് അതിന് ഞാൻ എനിക്ക് ഞാനാദ്യ ഗ്യാസമത്തന്നെ അങ്ങനെ വെച്ച് ശീലയിട്ട് ഒരു മാസം ഒരാഴ്ച ഒരു കുറ്റി ചിലപ്പോ ഒരു മാസം ഉണ്ടാവുള്ളൂ.
ഉം, ആദ്യം ഞങ്ങളും അങ്ങനന്നെയായിരുന്നു, പിന്നെ ആ, ഗ്യാസ് തീർന്ന സമയ
ആ എനിക്ക്, എനിക്ക് അടുപ്പത്ത് ഉണ്ടാക്കാന ഇഷ്ടാട്ടാ ചോറും കുടിവെള്ള ക്കെ ചോറൊക്കെ എനിക്ക് അടുപ്പില് വിറക് കത്തിച്ച്, നമുക്ക് ആ വേവിന് പാക അത് വേവിന് ഊറ്റിയെടുക്കാലോ
അതെ അതെ അതാവുമ്പം ചെറിയ ചൂടിലെ അത് ആയിക്കോളും
ആ, ആ വിറക് കത്തിച്ചാ നമുക്ക് എടേലും പോയി നോക്കണ്ടോ വെലവ് വേവായിട്ടുണ്ടാ
ശരിക്ക് അങ്ങനെ ചോറ് വെക്കുന്നതാണ് ആരോഗ്യത്തി
ആ അതന്നെ, ആ വിറകിൽ തന്നെയാണ് വെക്കണ നല്ലേ. ഈ ഷുഗർ പ്രമേഹ രോഗികൾക്കൊക്കെ ഗ്യാസ് മ്മെ വെക്കണതാല്ല പറയുവല്ലോ അല്ലെ
ഉം, അതെന്താന്നറിയോ? പെട്ടെന്ന് അരി വേവാൻ പാടില്ല മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ അങ്ങനെയാ പോലും, അതെ ഉം അപ്പൊ അതിന്റെ ഗുണം കിട്ടുന്നത് ഇങ്ങനെ കിട്ടുള്ളൂ, മറ്റേത് നഷ്ടപ്പെടും
ഉം
അങ്ങനെ പറയാം
നമ്മളിപ്പോ റൈസ് കുക്കറിൽ വെക്കണതും സാധാ കുക്ക് വെക്കണൊക്കെ അത് തന്നെണല്ലോ, പെട്ടെന്ന്
ആ അതെ ഉം, പെട്ടെന്ന് പ്രഷർ കൊണ്ട്
ഉം, ഉം വെന്ത്, അതങ്ങട്ട് ആവിലെ കിടന്ന് വേവൂവല്ലെ ഇത് ഞാന് സ്റ്റൗവ്വുമ്മേ അങ്ങനെ വെച്ചു, ആ വേവ കൊള്ളം അരി തന്നെയാണ് ജയ അരിയാണ് കുറച്ചൊക്കെ വേവി ഒന്ന് വെ ഒരു മണിക്കൂർ ഒന്നേകാൽ ചെറിയ, തിളച്ചാ പിന്നെ കു ചെറിയ തിരിയാക്കി അവിടെ ഇട്ടാ പിന്നെ അങ്ങനെ വെന്തു
അധികം അങ്ങനെയാ ആ നാട് അതായത് കുറച്ച് ഒരു രണ്ട് വിസിലൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ ഓഫ് ചെയ്ത് അവിടെ തന്നെ വെക്കും അപ്പ എന്നിട്ട് കുറെേ നേരം കഴിഞ്ഞ് ട്ടിടും അപ്പോഴേക്കും നല്ല ചൂടില് നല്ല വെന്ത് വ ന്നോളും
ഞാൻ ആദ്യം കുക്കറില് വച്ചിന് ഇപ്പ എൻ്റെ കുക്കർ അത് ഇതായി ആവി കേറ്ണില്ല. അതില് ആവി പോവൂലേ അങ്ങനെ ഇനി പുതിയത് വാങ്ങിച്ചിട്ടൂല്ല ഉം.
കുക്കർ പൊട്ടിത്തെരിച്ച് റ്റ് ഒരിക്ക അതൊക്കെ സംഭവിച്ചന് ഉം എല്ലാ വാങ്ങ പൊട്ടി തെറിച്ച്
ഉം ആഹ് അതിന്റെ ഒരു ഇതില്ലേ സ്ക്രൂ പോലുള്ളത് താ അതാണ അവിടെണ് പൊട്ടിത്തെറിക്കണല്ലേ എനിക്ക് മനസ്സിലായി ആഹ് പോണില്ല ആഹ് ഞാൻ ഒരു സ്റ്റീലിന്റെ കുക്കർ വാങ്ങീട്ട് അത് അങ്ങനെ ഉണ്ടായി. രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഒരു സ് സ്ക്രൂ മാറ്റി തരുവല്ലോ അവര്.
ഉം ഉം.
എന്നിട്ട് അപ്പൊ അതാ പൊട്ടിയണ ഇതായിട്ട് ഒന്നായിട്ട് ആവിങ്ങട് പൊങ്ങ മേലക്ക് ആ ഒരു ഓട്ടന്റെ ഉള്ളിൽ അതിൽ കൂടി ഉം ഉം. എനിക്ക് തോണാ അതേക്കാരം പൊട്ടിത്തെറി അറിയണ്ട്ല്ലേ ചില ഇതൊക്കെ നല്ല പൊട്ടിത്തെറി വച്ചിട്ട് വാർക്കൻ്റെ മേളിലൊക്കെ ഇങ്ങനെ പറ്റിപിടിച്ചിരിക്കണ് ആഹ്. ഞങ്ങളെ ഇക്കാക്കാന്റെ വീട്ട് ത്തഅങ്ങനെ വാർക്ക വാർക്കേരിയില അടു പിന്നെ അവിടെ വാർക്കേടേ മോളി ങ്ങനെ അത് ഇറച്ചിയൊക്കെ എവിടെങ്ങ പറ്റ എല്ലാ കറിക ക്ക്ണങ്കി പറ്റി പിടി ച്ച്ക്ക്ണ് ആ അടയാളും പോകൂല പിന്നെ.
അതുമല്ല നമ്മടെ മേക്കാണ് ചൂടോടെ തെറിക്കുന്നെങ്കിലേ പൊള്ളല്
ഒരാപകടാ. എന്തൊരു പ്രഷർ അതിങ്ങാട് വരിയാ. അടഞ്ഞ് ഇങ്ങനെ കിട ക്കല്ലേ.
എത്തിക്കണം പിന്നെ വീട്ടില് നായ്ക്കുട്ടി, പൂച്ച അങ്ങനെ കന്നുകാലി അങ്ങനെ ആരെങ്കിലും ഇണ്ടാ?
നിങ്ങ്നെ.
വീട്ടില് പെറ്റ്സ് ഇണ്ടാ.
പേരൻസാ.
പെറ്റ്സ് പെറ്റ്സ്.
വെ അല്ല കോഴികളെണ്ട് ഇനിക്ക്.
അതെ ഹ.
പൂച്ചകളെന്നും വളർത്തണ എനിക്ക് ഇഷ് രോമക്കെ ഇങ്ങനെ ആയാല്. അത് വല്ല്യ ഇഷ്ടല്ല. പിന്നെ ഉം ഇഷ്ടമാണ് പൂച്ചകളെ. തീറ്റെടുക്കാനും അതിനൊക്കെഷ് ഞാൻ ഇങ്ങനെ പൂച്ചകളെ ഞാൻ തീറ്റൊടുക്കും.
ഉം
പക്ഷെ അതിനെങ്ങനെ അടുപ്പിക്കൂലന്നുള്ളു.
ഉം എത്ര കോഴിണ്ട്.
ആദ്യം പത്ത് കോഴികൾ ഇണ്ടായി. പിന്നെ നാടൻ കോഴിനൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനെ ഇപ്പ പതിനഞ്ചെണ്ണം ഉണ്ട്. അതില് പിന്നെ. രണ്ടും. മൂന്നാലെണ്ണൊക്കെ ചത്തു പോയി അങ്ങനെക്കായി. ഇപ്പൊ അഞ്ച് ആ ഏ ആ ഏഴ് പെ മൂന്ന്. പൂവൻ കോഴിയും, പിന്നെ അഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് ഇപ്പൊ.
ആഹ് ആഹ് ഉം അതാ നല്ല മുട്ടക്ക് ഇപ്പൊ ഏഴ് രൂപയായി.
മുട്ട ഇപ്പ് എത്ര വാങ്ങിയാലുംനമുക്ക് തികയുല്ലല്ലോ അപ്പൊ വീട്ടില് ഇടും. ഞമ്മക്ക് ഒരു ഇതൂല്ല പ ഇലിൽല്ലേയ് ഇങ്ങനെ കിട്ടല്ലേ ഉം നല്ല മൊട്ടേണ് നാടമ്മൊട്ട ഉം ഏ നിക്കിപ്പോ വെല്ലി അറിയൂലട്ടോ വാങ്ങാഞ്ഞിട്ട് രണ്ട് ഒന്ന് എ ആ രണ്ട് വർഷായി ഞാൻ കോയിന ണ്ട് ആ കുടുംബശ്രീന്ന് അങ്ങനെ എഴുതി കൊടുത്ത് അങ്ങനെ കിട്ടിയത്
ഉം വീട്ടിൻത്തെ ഭക്ഷണം തന്നെയ്ര്ക്കു അല്ലെ കൊടുക്ക്
ആ ആ കോഴിത്തീറ്റിം കൊടുക്കും തവ്ട് വാങ്ങും ചെൽപ്പൊ
ആ
പ്പൊ കൊർച്ചായ്റ്റ് ഞാൻ കൊഴിത്തീറ്റി വാങ്ങീക്കിലും ഒരു പത്ത് പയ്നഞ്ചൂസയ്ട്ട് തവ്ടും കോഴിത്തീറ്റിം പിന്നെ ചോറു രാവിലെ അത് ഒടുക്കും പിന്നെ ഉച്ചക്കൊക്കെ കൊറേച്ചങ്ങനെ അരിയൊ ക്കെ
അതാ കൂകുന്നുണ്ട് കേട്ടു ഞാൻ പൂവങ്കോയി പിന്നെ അവടെ അവധിണ്ടയ് അവധി ല്ലാല്ലെ സ്കൂൾന്
ധിണ്ടവ്‌ടെ ഞില്ലല്ലോ
പിന്നെ കാസറ്ഓഡ് കോഴിക്കോട് അവിടൊക്കവധിയ കണ്ണൂര്
ആ അ ഞാൻ ന്യൂസ് ഒന്നുങ്ങനെ നോക്കീട്ടില്ലട്ടൊ യൂട്യൂബ് നോ കിട്ടില്ല വേറെ ടി വി ഒന്നുല്ല പേ പ്പുറൊന്നുല്ല
ആ ഇപ്പാ എല്ലാം ഫോണില് അതെ എല്ലാം ഫോണിൽ തന്നെ കിട്ടുന്നുണ്ടല്ലൊ ഉം പിന്നെ ഹസ്ബെൻ്റിന് എന്താ ജോലി
ഹസ്ബൻ്റിന് ജോലി ആത്ണ്ട് ഉം വെൽഡിങ്ങ്
ആ അയ്ക്കോട്ടെ പ്പ മഴക്കാലത്ത്
ആ ണ്ട് ഉം ഇന്നൊക്കെ പോയിട്ടുണ്ട് ചെല ദിവസങ്ങളൊന്നുണ്ടാവൂല
ന്നാ പിന്നെ വിളിക്കാ ന്നാല്
ആ ശരി എനാ
ആ ഓക്കെ ശരി ഉം